ഹലോ ആ കേക്കണില്ലേ എനിക്ക് ഒരു കോള് വന്നപ്പേ അങ്ങനെ ക ട്ടേതേരുന്നു എന്നിട്ട് മക്കൾ എത്ര ആളുണ്ട്
എനിക്ക് നാലു പേര്
ആ
രണ്ട് പെണ്ണും രണ്ടാണും ഇല്ല ചെറുത് ഉണ്ട് വലുത് ണ്ട് ഒരു തമ്മില് കൊറെ ഗ്യാപ്പുണ്ട് നാലാളും ഏ ആ നല്ല ചെറുതിന് മൂന്ന് വയസായിട്ടുള്ളു വലിയ ആൾക്ക് ഇരുപത്തിരണ്ട് വയസ്സായിട്ട
ഏ അത് ശരിയാവോ അത്ര ഗ്യാപ്പുണ്ടോ കൊറച്ച് കടന്ന് പോയല്ലോ ആ എന്നല് ആ ആർക്കും
ആ പിന്നെ മോൾക്ക് ചെറുതിന് മൂന്ന് വയസ്സ് ആയിട്ടുള്ളു ഓളയും കൊണ്ടപ്പം അതിന്റെ എടേൽ രണ്ടാള് ഒരാള് പ്ലസ് ടു കഴിഞ് ണ്ട് അവന് പതിനെട്ടു വയസ്സ് കഴിഞ്ഞു പിന്നെ അതിന്റെ ഇടേല് ഒരാള് ഹൈസ്കൂള് പന്ത്ര പതിമൂന്ന് വയസ്സായി ഹൈസ്കൂളിലാ ഇപ്പം വർഷം പിന്നെള്ളര് ചെറുതാണ് അപ്പൊ ഒ അണ്മ്മില് ചെറിയ ആൾക്കാർ തമ്മില് പത്ത് വയസ്സണ്ട മാറ്റി
ആ അല്ല ചെറിയൊരു രണ്ടാളാണോ ആൺകുട്ടികള്
ചെറുത് രണ്ട് പെൺകുട്ടികള് മൂത്തത് രണ്ട് ആൺകുട്ടികള് അപ്പം ചെറിയ ആ എല്ലാരും പഠിക്കാം
ആ
മോന് വല്യ ആള് ഓന് ഇപ്പൊ പ്ലസ്ടു ഡിഗ്രി കഴിഞ്ഞു ഇപ്പം ഓന് ചമ്മാടായിരുന്നു പഠിച്ചിരുന്നത് മറ്റേ ദാലോതാ കോഴ്സുണ്ടാ ഉദവി കോഴ്സ് ആ അവിടുന്ന് ഈ വർഷം കഴിഞ് ഇറങ്ങിയാണ് അപ്പം അപ്പൊ ഇപ്പൊ ഓന് പിന്നെ അഡ്മിഷൻ കിട്ടിയാണ് പി ജിക്ക് അപ്പൊ അങ്ങട്ട് പോവാനുള്ള തയ്യ തയ്യാറെടുപ്പില്ല പേപ്പറൊക്കെ ശെരിയായിന് ഇപ്പ ഇപ്പൊ ആ ടിക്കറ്റിിനന് ഇപ്പൊ പറഞ്ഞമാതിരിയ ഭയങ്കര റേറ്റ് കൂടിക്കൊണ്ടിരിക്കാണ് ഞ് വിിച്ചണ്ടന്ന് എന്താ ചെയ്യണൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഓഗസ്റ്റിലാണ് പോവേണ്ടത് ഓഗസ്റ്റ് പതിനാലാം തീയതിയട്ട് അവിടെ എത്തിയാ മതി
ആ അതന്നെ മക്കള് മക്കള് പഠിച്ച് വ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ആയാലോട നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യമള്ളൂ
ആഹ ആഹ അവരു ജീവിതം സേഫ് ആാവവും നമ്മൾക്കും കാര്യാണ്
എല്ല ക്ലാാണ് ഇപ്രാവശ്യം പത്താം ക്ലാസ്ാണ് അപ്പൊ ഞൻ അവന്റെ അടുത്ത് പറയും നല്ലോണം നല്ല നല്ലോണ്ണം പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിച്ചാൽ പ്ലസ് വണ് പ്ലസ് ടു അങ്ങനെ കോളേജുകളിലൊക്കെ നമ നല്ല പൈസ അല്ലാതെ തന്നെ അഡ്മിഷൻ കിട്ടും നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഫുൾ മാർക്ക് ഒക്കെ കിട്ടിയാ നിങ്ങക്ക് പഠിക്കേണ്ടൊന്നും പൈസ ഇല്ലാതെ ഫ്രീ ആയിട്ട് ഠിക്ക പോകേണ്ട പൈസ മാത്രം അത്ര മതി പിന്നെ മാർക്ക് കുറവായ നമുക്ക് ഇനിയും പഠിക്കണമെങ്കിൽ കുറേ പൈസ വേണ്ടി വരും അപ്പൊ പിന്നെ നമ്മക്കൊന്നും എനക്ക് എനിക്കൊന്നും കൂടുതൽ പഠിക്കാൻ പറ്റില്ല അതേപോലെ ആവരുതേ ഇതൊക്കെ നല്ലണം പഠിക്കണംന്ന് പറ അവരോടെ നല്ല രീതിയില് പഠിച്ച്
ഇപ്പോഴും പറയുന്ന കാര്യണത് ഞാൻ പഠിച്ചിട്ടില്ല രപ്പും പഠിച്ചിട്ടില്ല ഒക്കെഹത്തിള്ളൂ അപ്പം നമ്മള് ആ ഏജിൽ അങ്ങനെ പെൺകുട്ടികളൊക്കെ എ കഴച്ച് പ്ലസ് ടു കഴിഞ്ഞാല് കല്യാണം കഴിക്കും അത്രയേ ഉള്ളൂ കൂടുതൽ പഠിപ്പിക്കല് കുറവാണ് പെൺകുട്ടികളെ ആ പിന്നെ വേഗം കല്യാണം കഴിപ്പിക്കാന്നുള്ളൊരു ഇതാണ് പഠിക്കുന്ന വളരെ ചുരുക്ക നല്ലോ പഠിക്കുവുന്നാനൊക്കെ കേട്ടോ ഇത്തനി പഠിക്കാനൊക്കെ അപ്പം ഞാൻപ്പ അവരോട് പറയും പിന്നെ എല്ലാവർക്കും പഠിക്കാൻ കഴിയും അത്യാവശ്യം പെ വലിയ മോശമൊന്നുമില്ല അപ്പം പഠിച്ചോളൂ എന്താ വേണ്ട ഒക്കെ ചെയ്ത് തരാറ് നമ്മൾ ചെയ്ത കൊടുക്കാ നിങ്ങൾ പഠിച്ചാ മാത്രം മതിയറി ഞാന് പക്ഷേ വല്ിയ മോന് പഠിക്കും ോന് കൊഴപ്പമല്ലാതെ പഠിക്കാ എല്ലാരും പഠിക്കും രണ്ടാമത്തെ ആൾക്ക് കുറച്ച് മടിയാ
അതെ പഠിക്കാനേ പഠിക്കാൻ അവർക്ക് കഴിവില്ലഞ്ഞിട്ടല്ല അവർക്ക്
കഴിവില്ലഞ്ഞട്ടല്ല ഏ നല്ലോണം മറ്റേിലക്കാളും കഴിയുന്ന ആളാ ഓന ക്ലാസ് കേട്ടിട്ട് കിട്ടണ ആണ് ആവറേജ് മാർക്ക് കിട്ട വീട്ടിൽന്ന് വ നോക്കാതിരുന്നന്ന ഞാൻ പ്ലസ് ടുന്ന് കുറെ പറഞ്ഞു നോട് എടാ ഡിഗ്രിക്ക് കിട്ടണേ ഉ
മൂത്ത മോന് മൂത്ത മോനും ചെറുതും മോനാണ് എനിക്ക് ചെറുതാണ് മോള് അപ്പൊ അവരോട് രണ്ടും ആൺകുട്ടികളല്ലേ അവര് ആൺകുട്ടിക പൊതുവ എങ്ങനാന്ന് വെച്ചാല് ചില കുട്ടികളള് ക്ലാസിൽ ക്ലസ് എടുക്കണം ശ്രദ്ധിച്ചിട്ട് നല്ലോണം ശ്രദ്ധിച്ചിരുന്നാല് അത് ബ്രെയിനിില് വേഗം കേറും അവര് വീട്ടില് വന്നിട്ട് പെൺകുട്ടികളെ പോലെ ഇങ്ങനെ ബുക്ക് എടുത്തി് ഇങ്ങനെ വായിക്കണ പരിപാടി ഇല്ല അവർക്ക് പക്ഷെ ക്ലാസിൽ പക്ഷെ എന്നെങ്കിലും ക്ലാസ്സിില് ശ്രദ്ധിക്കണണ്ടെങ്കിലും അവര് വീട്ടിൽ വന്നിട്ട് നല്ലോണം പഠിക്കണ ഉണ്ടെങ്കില് നല്ല ഉഷാറായിട്ട് അവർക്ക് മാർക്ക് വാങ്ങിക്കാം ഉഏ ആ അപ്പൊ അവന് അവനി ഇപ്പ ട്യൂഷന് പോകണണ്ട് അപ്പൊ ട്യൂഷന് പോകുമ്പോ ട്യൂഷൻുള്ള പഠിപ്പും ഉണ്ട് ഇപ്പോൊ ട്യൂഷൻ സെന്ററിന്ന് ഒരു കാര്യം അവര് പറയുള്ളൂ ഞങ്ങൾ ഇവിടെ വന്നാൽ ഞങ്ങള് നോക്കയിുണ്ട് പക്ഷെ വീട്ട വാട്ടിൽ വന്ന അവർ പഠിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കാം ക്കണം നീ പഠിക്കണില്ലന്നുണ്ടെങ്കില് അവിടക്ക് വിളിച്ച് ഇനി പഠിക്കണില്ലന്നണ്ടങ്ക നീ അങ്ങട് വിളിച്ച് പറയണം പഠിക്കണില്ല എന്നുള്ളത് പറയണം അങ്ങനെയുള്ളതൊക്കെയാണ് അവരുടെ അത് ഇവർക്ക് പഠിച്ചാ പഠിയാത്ത ആൾക്കാരല്ല പിന്നെ ഞാൻ വെച്ചാ എനിക്ക് പത്താം ക്ലാസ്സ്‌ പോയും ഞാൻ പരീക്ഷ എഴുതിട്ടില്ല മാർക്ക് ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ പഠിക്കാാന് കഴിയാഞ്ഞിട്ടും അല്ല അന്നത്തെ സ ഇതുപോലെ വേ കെട്ടിച്ചു വിട്ടു. പെൻക് പത്താം ക്ലാസ് എഴുതണം, പ്ലസ് ടു എഴുതണം എന്നൊക്കെ ആഗ്രഹണ്ട് പ്ലസ്ടുക്കെ എഴുതി കഴിഞ്ഞാൽ ഇപ്പ നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോവാം. എന്തെങ്കിലുമൊക്കെ കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാല് വീട്ടിൽ ഇങ്ങനെ വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോവാ
ആഹ ഞ ഞാനിതേപോലെ പത്താക്ലാസ് പാസ്സ ഒക്കെ ആയന് കുഴപ്പമില്ലാത്ത മാർക്ക ഉണ്ടായിന് പ്ലസ് വൺ നോക്കെ ചേർന്ന് മൂന്നാല് മാസം പോയള്ളു അപ്പോഴേക്ക് കല്യാണയി പിന്നെ എന്താ
പത്താം ക്ലാസ് എസ് എസ് എൽ സി എഴുതിയിട്ടില്ല ഞാന് ഞൻ ഒമ്പതാം ക്ലാസ്സിലായിരുന്നു അപ്പോഴാണ് എന്റെ കല്യാണം. ച്ചത് ഇവിര് പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടാണ് അന്ന് കല്യാണം ഉണ്ടാക്കിയത് ഇവിടെ വന്ന അപ്പ പിന്നെ അവരങ്ങനെ ഉ ഉ
ഇപ്പന്നാണെങ്കി ഇപ്പത്തെ കുട്ടികളഅങ്ങനൊന്നും കിട്ടൂല അന്നന്നു നമ്മളൊക്കെ ആ പേടിയ പേ പേടിയല്ല അങ്ങനെയാണ് ജീവിത സാഹചര്യം.
ഞാൻ പറയാ ഈ ബുദ്ധി അന്നണ്ട ഇപ്പത്തെ ഒരു തന്റെടം ബുദ്ധി അന്ന ഇണ്ടായിരുന്നുച്ചെങ്കില് ഉറപ്പായിട്ട് ഞാനൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു.
ആഹ അത് അമ്മൾക്ക് അമ്മൾക്ക് കരുതി വെച്ചത് ഇതൊക്കെയവും അങ്ങനെ വിചാരിച്ചാ മതി ആ
പേടിയണേ
ആഹ എല്ലാരും പേടിയല്ലേ ഇപ്പൊ ബഹുമാനൊന്നും ഒക്കപ്പാട കൂടിയിട്ടുള്ളൊ ഒരു സംഗതിയാണ് ഇപ്പൊ അതില്ലല്ലോ ആ സംഭവേ ഇല്ല.
ആ ഇപ്പൊ അന്നമ്മള എങ്ങനെയെന്നോ അവരെന്ത് വിച ആരിക്കും ഇവരെ
ആ അവർക്ക് വിഷമാവും ആ മെയിനായിട്ട് താണ് അവർക്ക് എന്ത നമ്മക്ക കൊണ്ടരു സങ്കടം ഉണ്ടാവരുത് പ്രശ്നം ഉണ്ടാവരുത് അങ്ങനെയൊക്കെ ചിന്തിക്കുള്ള ഒരു ബുദ്ധിയള്ളു വേറെ
ആ പിന്നെ അതല്ല പിന്നെ നമ്മൾ ഇങ്ങനെ ചേർക്ക നമ്മളെന്തെങ്കിലും കാട്ടിയ നമ്മള ഉമമാർക്ക് ഉപ്പ ഉമമാക്ക് ഉപ്പാക്കും വിഷമാവും നമ്മളെ വീട്ടുകാർക്ക് വിഷമാവും പിന്നെ ഇവല എന്തെങ്കിലും പറയും അവരെന്തെങ്കിലും പറയും ആ ഒരു പേടായിരുന്നു ഇപ്പത്തെ ആൾക്കാർക്ക്
ഇപ്പ അതി അത് എന്താണ് സംഭവിച്ചു ആഹ എന്ത് സംഭവിച്ചാലുംഞ് ഓക്കരു കൊഴപ്പമില്ല ഓലെ കാര്യം സാധിക്കണം
ആ അവര്ക്ക് അങ്ങനെരു പേടിയില്ല അങ്ങനെരു സിമ്പതി ഇല്ല
ഇല്ലേ ആരോടും ഇല്ല പിന്ന ആളോടൊന്നുംില്ല ഉ സം ആഹ ആ അത ഉള്ളു നേല്ല നമ്മള് ഉണ്ടല്ലോ ഒരു മൂത്ത ആൾക്കാര് ഇനി ആരും വേണ്ട ഉമ്മ ഇപ്പ ആവുമ്പോ ഉണ്ടാവല്ലോ അവർക്ക് എന്തെങ്കിലും തോന്നോ അവരെന്ത് പറഞ്ഞാ കേൾക്കാഞ്ഞാല് ഇതാവോ രഷമാവോ അങ്ങനത്തെ ചിന്ത അവർക്കില്ല അവർക്ക് അവരുടേതായ ഒരുര് അവർക്ക് റീസൺ ഉണ്ട് പറയാനാന്
പിന്നെ അതല്ല മെയിനായിട്ട് ഈ ഫോണിന്റെ കടു്ശനായി ഫോണിലൊക്കെ കളിച്ച കണ്ട് അവര് അവർക്ക് ആ പൂണ് മതി
അത് അനുകരിച്ചാണ് ഫോണിലുള്ളതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളല്ലേ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാ നല്ല മെസ്സേജുകളുള്ള റീൽസ് വളരെ കുറവാണ് ഇല്ലാന്നല്ല ഉള്ളതും ഉണ്ട് അത നല്ല നല്ലതൊന്നും ഓലെ കണ്ണിൽ പെടൂല ആ കാണലുണ്ടാവൂല ആ വേണ്ടാത്ത കാര്യങ്ങൾക്കല്ലേ മുൻഗണന ഉണ്ടാവുള്ളൂ
ഉം അതെ എന്താ മെയിൻ ആയിട്ട് തന്നെ ഈ ഫോണ് വന്ന് തുടങ്ങിയന് ശേഷം ഈ മക്കളെ സ്വഭാവ അങ്ങനെയാകാൻ കാരണം എനിക്ക
ഞാൻ പറയാ ഇവർക്ക് ഇവരുടെ മുഖത്തൊരു സന്തോഷമുള്ള ടൈമ ഇല്ലല്ലോ
പക്ഷെ അങ്ങനെയല്ല ഫോൺ കൊണ്ട് ഉപകാരമുണ്ട് കട്ടോ ഒരുപ-
ഓ ഒരുപാട് ഉപകാരങ്ങള് അത് ഉപയോഗിക്കണോലെ കഴിവിനനുസരിച്ച് മൈന്ഡിനനുസരിച്ചാണ് ഫോൺ നല്ല ഭാഗത്ത് കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊക്കെ കൊണ്ട് നല്ല ഉപകാരങ്ങളുണ്ട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് പഠിക്കാൻ തന്നെ എന്ത്മാതിരി ഉപയോഗമാണ്
ആ ഇഷ്ട ഉപയോഗം ഇല്ലാന്നല്ല അത് നമ്മളെന്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മള് ചെയ്യാന്ന് വച്ചാ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും
അത് ദോഷായിട്ട് വരും ഉം അത് നമ്മൾക്ക് തന്നെ ദോഷാവും സംഗതി നല്ല കാര്യമാണ് ഇപ്പൊ പറയുന്നതും ചെയ്യണതും അത് ബാധിക്കൽ വേറെപ
ചെറിയ മക്കൾക്ക് തന്നെ ടാബ് ഫോണ് ഏ അവർക്ക് സ്വന്തമായിട്ട് കൊടുക്കുക ഏ ഇപ്പൊ എന്റെ മോന് പത്താം ക്ലാസ്സില് പഠിക്കണ അവന് ഫോണ് ഫോൺ പറഞ്ഞു പിന്നാലെ നടക്കും ഞാൻ കൊടുക്കും ഇടക്ക് എപ്പോഴെങ്കിലും കൊടുക്കുകന്നല്ലാതെ അവന് സ്വന്ത ട്ട് ഞാൻ ഫോൺ കൊടുക്കുല കൊടുത്തിട്ടില്ല അവ പറയും എല്ലർക്കും സ്വന്തമായിട്ട
ഇവിടെ അങ്ങനെ ഇവടെക്കെ എന്റെ വലിയ മോന ഡിഗ്രിക്ക് ആയന്റെേഷാണ് ഫോണ് വാങ്ങിയത് അപ്പോ അവിടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റും പി ജിക്ക് അയേറ്റശേഷം അവിടെ ഡിഗ്രി കഴിഞ്ഞ രണ്ടു വർഷം അവിടെ എക്സ്ട്രാ നിക്കണം ആ ഒരു ടൈമിൽ അവർക്ക് ഫോൺ അലോഡ് ആണ് അവിടെ ആ ടൈമിലാണ് ഓന് ഫോൺ വാങ്ങിയത് ഇപ്പൊ രണ്ടാമത്തെ ആൾക്കും ഓന് പ്ലസ് ടു കഴിഞ്ഞപ്പോ അവന് എന്തായാലും ഫോൺ കിട്ടണം അപ്പൊ ഞാൻ പറഞ്ഞു സ്വന്തമായിട്ട് എന്തേലും ജോലി നോക്ക് രണ്ടു മാസം വെക്കേഷനല്ലേ വെറുതെ വീട്ടിലിരിക്കല്ലേ വാങ്ങിക്കോന്ന് പറഞ്ഞ്
മുത്തമോന് ഇരുപത്തിരണ്ട് വയസ്സായില്ലേ അവന് അവന്റെ കാലല്ലപ്പോ അവന് കൊറച്ച് ആയിട്ടണ് ആ അവൻ ആ
ഫോൺ അവിടെ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു ഇനിയിപ്പോ ആ അവന്റെ അത് സമ്മതി ശരിയാണ് അവന്റ ചിന്താഗതിയല്ല അടുത്ത ആൾക്കുള്ളത് രണ്ട രണ്ട് ഇതാണ് അപ്പൊ അവനോട് ഞാൻ പറഞ്ഞ പറഞ്ഞു വാങ്ങിക്കോ കൊഴപ്പല്ല സ്വന്തായിട്ട് അധ്വാനിച്ച് വാങ്ങിക്കോ അങ്ങനെ അവൻ വാങ്ങി ഇപ്പൊ സ്വന്തമായിട്ട് ഫോണായി ഇനിയിപ്പോ ഡിഗ്രിക്ക് പോകുമ്പോ എന്തായാലും ആവശ്യ- ആണ്
ആ അപ്പൊ അങ്ങനെ അവന് പാർട്ട് ടൈം ആയിട്ട് ജോബ് ചെയ്തിരുന്നോ
അല്ല ഇപ്പൊ രണ്ട് മാസം വെക്കേഷൻ അല്ല ഇനി അലോട്ട്മെന്റ് കിട്ടീയിട്ട് വേണല്ലോ പ്ലസ്സ് റ്റു കഴിഞ്ഞട്ട് ഇപ്പം ഈ മാർച്ച്ഏ ഏപ്രിൽ ഏപ്രിലൊക്കെ ഒഴിവല്ലേ മാർച്ചില് പരീക്ഷ കഴിഞ്ഞു ഏപ്രിൽ മെയ് ഫുള്ള് ലീവല്ലേ ഫള്ള് ഒഴിവല്ലേ അപ്പൊ ഇവിടെ ഒരു കടയില് ജോലി പണിക്ക് പോയിട്ട അല്ല വീട്ടിലും ഇങ്ങനെ വെറതേ ഗെയിമ കളിച്ചിരിക്കല്ലേ ഉള്ള ഫോണ നിന്റെ ഫോണ് നിനിക്ക് കിട്ടൂല അപ്പൊ ഞാൻ പറഞ്ഞു സന്തായി വാങ്ങിക്കോ അങ്ങനെ പോയി ഇപ്പോൊ സ്വണ്ടായത്തൊരു ഫോണ് വാങ്ങിു
ആ അപ്പൊ പ്ലസ ടു കാരണം ഇനി എന്തേലും പാർട്ട് ടൈം ജോബ് ചെയ്തിട്ടോ അവനും വാങ്ങണമെങ്കി വാങ്ങിച്ചോട്ടെ ആ
ഉ എന്നാ ഓക്കെ കത്തക്കലോ കത്തയല്ല